എ വർത്താനോ
ഓഹ് സുഖം എവിടെ
ഇവിടെപ്പ എന്താ ഓഫീസിലാണ് ഓഫീസിൽപ്പോ സംസാച്ചിട്ട് കൊറേ ആയി നേരിട്ട് കാണണ്ടേ നേരിട്ട് കാണുമ്പോള്ളേ സംസാരങ്ങളൊക്കെ വയ്യാറങ്ങനെ
ആഹ് ഓഫീസില എന്താ പരിപാടി
ഓഫീസില് ഇതാ ഇപ്പൊ പോർച്ചുഗലിന്റെയും ക്രയേഷ്യന്റെയും കളി കണ്ട് ഫസ്റ്റ്യിത് ഇങ്ങനെ ഇരിക്ക ഏതാ കളി
ആഹ് ഞാനും കളി കാണന്ന കരുതി നീച്ചില ഉറക്കതിന്ന് നീച്ചില
ഏഹ് ഞാന് ഞാൻ ഇന്നല്ലെ ഇന്നലെ ഓർങ്ങണത് രണ്ടരക്കാണ് മറ്റേ രണ്ടര കഴിഞ്ഞീണ് രണ്ടേ മുക്കാല കേൾക്കണ്ട് സ്പെയിനിന്റെ കളി കണ്ടിട്ട് സ്പെയിനിന്റെ കളിയണ്ട് ഇത് രണ്ടരക് റങ്ങി ഇപ്പൊ ഇവിടെ ഞാൻ നിക്കണ ഏരിയില് ഇന്റേൺഷിപ്പ് നന്നാണല്ലോ ഇവിടുത്തെ ഏയയില് സുബഹി എന്നുള്ളത് മൂന്നരക്കാണ് മൂന്നര ടു നാല് അമ്പത് നാല് മുക്കാല ആകുമ്പോത്തന് ഏകദേശം സൂര്യദിച്ച് കാണണം കളാ ആവാൻ അപ്പ എന്തായാലും നാലരക്ക് ആഹ് അപ്പൊ എന്തായാലും നാലര നാല ഇരുപന നീക്കും എന്നാല നീച്ച് ഉള് എടുക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാര ആവുള്ളു അപ്പൊ ഏതായാലും പോർചിൽ ന്റെ കളിയും കണ്ട് അങ്ങനെ ഇരിക്ക
ആഹ് ഞാന് കളി കാണന്ന് കരുതിയിട്ട് രാത്രി ഉറങ്ങൊക്കെ ചെയ്തു പക്ഷെ ഉറക്കത്ത് ഉറക്കം അങ്ങനെ പോയി അവസാനം നീച്ച സമയത്ത് കളിയൊക്കെ ബല അവസാന സമയത്തേ ക്ക് എത്തിക്കോണം
ഉമ്
പിന്നെ അത അങ്ങനെ പോയി പിന്നെ ഒറക്ക എന്ന വെച്ചാ ഞാൻ ഒർ ക്കത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അപ്പൊ നേരത്തെ ഉറങ്ങും പിന്നെ നീക്കലൊക്കെ പിന്നെ എന്തായാലും അഹ് അതിനനുസരിച്ച് നീക്കും ഒരു ദിവസം ഒരു ആറു മണിക്കൂർ ഉറക്ക എനക്ക് എന്തായാലും വേണം അല്ലെങ്കിൽ പിന്നെ രാവിലെ നീ കണ്ണൊക്കെ ചോത്ത് പിന്നെ ബാക്കിയുള്ള ദിവസത്തെ ബാധിക്കും
നിങ്ങൾ ഐ എസിനും തിനോക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഏഹ് ഒറക്കം വളരെ പ്രധാനാണ് ഞാന് പിന്നെ വേൾഡ് കപ്പ് അല്ലേ വേൾഡ് കപ്പ് ഈ നാല് കൊല്ലത്തില ഒരിക്കലൊക്കെല്ലേ വരുള്ളൂ അതന്നെ ആദ്യായിട്ടാണ് ഈ ഡടേറ്റ് ഇപ്പോ വേൾഡ് കപ്പ് ഒക്കെ ആദ്യട്ടാണ് ഇങ്ങനെ ആശ്രയിച്ചു കാണുന്നത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടീം ഒന്നുല്ലെങ്കിലും പിന്നെ നമ്മള മെസ്സിന്റെ ടീം റൊണാൾടന്റിം ഏഹ് ലാസ്റ്റ് ഡാൻസ് പറഞ്ഞ്ങ്ങാണ്ട് നല്ല ഒരു ഹൈപ്പില് നടക്ക്ണ വേൾഡ് കപ്പല്ലേ അതോണ്ട് ഞാൻ കാണ്ണ്ന്നൊള്ളു
ആഹ് എല്ലാ ടീമു കേറി വര്ണൂണ്ട് ഞാനാദ്യം പോർച്ചുഗലൊക്ക വേഗം ഔട്ടാവുന്ന് കരുതീക്ക്ണു ഇപ്പെല്ലാരും കേറി വര്ണൂ ണ്ട് പക്ഷെ ഇത് ഐ എ എസ് ന്ന്ള്ളത് നോക്കണ്ട മനുഷ്യന്റെ ഒരു ഫിസിക്കലായിട്ടൊരു മനുഷ്യനെ ഏഹ് ഒരു ദിവസൊരാറ് മണിക്കൂറെങ്കിലും ഒറങ്ങണം വലിയൊരു മനുഷ്യൻ എന്നാലേ ഒരു ജി ബാക്കിള്ള
നമ്മള് ഇപ്പോ കരാട്ടേ ബാക്ക്ഗ്രൗണ്ടക്കിള്ള ആൾക്കാരാണല്ലോ നമ്മള് സ്വാഭാവികായിട്ടും ഏഹ് മൊത്തത്തില് എരു ഒരു ഏഹ് നോർമലി ഒരു മനുഷ്യന് സ്വ ആറ് മണിക്കൂറ് മസ്റ്റായിട്ടൊറങ്ങണ്ടേ സമയാണ് കാരണം ഇക്കുവത് നല്ല ഫീൽ കണ്ടപ്പോ ഇന്ന് രവിലെ ഞാനിപ്പങ്ങന വേണ്ടീട്ടൊന്നല്ല അന്നാലും ഏഹ് അന്നോട് കൊറച്ച് സംസാരിക്കാല്ലോ നല്ലാൾക്കാണിപ്പൊ വിളിച്ചയ് ഏഹ് കണ്ണൊക്കെ ഓത്തൊരു വേദനെക്കണ്ട് ഇന്യെന്തായാലൊരു നാല് മണിക്കൂറ് തൊടർച്ചായി ഒറങ്ങിയാലേ ആഹ് ഒറക്കൊഴിച്ചയിന്റത് കിട്ടു ഒള്ളൂ ഏഹ് അല്ലെങ്കീ ദിവസം മൊത്തൊരു കോഞ്ഞാട്ടേയികാണ്ട് നല്ല എനർജിയൊന്നും യാതൊരു എടങ്ങേറവസ്ഥേക്കാരം
പകലൊറങ്ങാ അപ്പ സമയം കിട്ടുവോ ഇപ്പ എല്ലാ പണികളൊക്ക കഴിഞ്ഞീട്ട്
ഓഫീസില് പണി ഫ്ലെക്സിബിളാടാ നമക്ക് കൊറച്ച് ഡാറ്റാ എൻട്രി അങ്ങനെയൊക്കായിട്ടാണ് കാര്യായിറ്റ് വര്ണത് പിന്നെ ചെല സമയത്ത് ഓരോ ആഹ് മദ്രസെലൊക്ക പോയിക്കാണ്ട് ഏഹ് ഇൻസ്പെക്ഷന് ന്നൊക്കെ അങ്ങനെ അല്ലെങ്കിൽത് വിസിറ്റൊക്കെ ആയിട്ട്ണ്ടാവും അങ്ങനെ പോണ സമയത്ത് രാവിലെ പോകണ്ടി വരും രാവില്യും വൈകുന്നേരേക്കാരം ആഹ് അതനുസരിച്ചിട്ട് നമ്മള് ഏഹ് ഇത് മാറ്റണം ഏഹ് നമ്മള ഷെഡ്യൂള് മാറ്റിക്കാണ്ട് ഏഹ് വർക്കും സ്ലീ ഉം ഒറക്കൊക്കായിട്ടിങ്ങ് നടക്കും
ഇപ്പീ വ് ഈ വേൾഡ് കപ്പായോണ്ട് ഒരുപാടാള്ക്കാര് എല്ലാരു ഈ പൊതുവെ നാട്ടിലെല്ലാവരുടെയും കാര്യങ്ങളിങ്ങനെത്തന്നേണേ ഈ രാത്രി ഒറക്കൊഴിവാക്കല് അപ്പൊ അയിന് വോ ഊ ഉ സോഷ്യൽ മീഡിയേലൊക്ക വീഡിയോകള് വരെ കാണാ ഓരോരുത്തരാ കണ്ണ് ചോത്തതും മറ്റിയതും കാരണം രാ രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ പണി ഇണ്ടാവും രാത്രിയാണേ ഒറക്കോ ഉണ്ടാവൂല പിറ്റേ ദിവസോ അതേപോല തന്നെ കളികളല്ലേ എല്ലാ ദിവസോം ചെലാളുകളൊന്നും ഒരു ആഹ് എടവിടാതെ കളി കാണ്ണ ആൾക്കാര്ണ്ട് ഒരു കളി പോലും മിസ്സാക്കാതെ
ചേട്ടാ നമ്മള് ഈ ഓരോ കളിയും നമ്മളിപ്പോ ഓരോ മാച്ചിനും പ്രാധാന്യം കൊടുത്ത്കാണ്ട് ആ രീതിയില് കളി കാണാൻ പാടൊള്ളൂന്നാ എന്റെ അഭിപ്രായം കാരണം ഏഹ് ഈ പറഞ്ഞ മാരി ഇപ്പോ പലർക്കും ഏഹ് ഒരു ഈ രാവിലേന്ന് പറഞ്ഞാല് നമ്മള പ്രധാന സമയാണല്ലോ ഉം പല രീത് തീല് നമ്മള് എൻഗേജേക്കാരം ഒ പഠിക്കുന്ന ആള്ക്കാര്ണ്ടാവും ജോലിക്ക് പോണാൾക്കാര്ണ്ടാവും അതന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത്ള്ള ജോലിയൊക്കെ ചെയ്യ്ണ ആൾക്കാര് രാത്രി എങ്ങാനൊറങ്ങാതിരിക്കാന്ന്ണ്ടെങ്കില് അത് ഈ ഇപ്പൊ വല്ല്യ ബുദ്ധിമുട്ടരും ബുദ്ധിമുട്ടെന്തായാലും സ്വാഭാവികായിട്ടുണ്ടാവും ആ ദിവസത് ത്തിന്റെ മൊത്തത്തില്ള്ള പ്രവർത്തനത്തെ ബാധിക്കും ക്ഷെ അതിന് പൊറമേ ഏഹ് ഇതൊരു ലോങ്ങ് ടേമില് നമുക്ക് ദീർഘകാലത്തില് അതൊരു നമ്മുടെ ശരീരത്തിനും മറ്റു നമ്മുടെ മൈൻഡിനും തലച്ചോറിനൊക്കേയിട്ട് ക്ഷതേൽപ്പിക്കുന്നുള്ളൊരു ഏ വസ്തുത ഇണ്ടവടെ
ഉം പക്ഷെ വാട്ടിയെന്താച്ചാലൊര് യുവാക്കൾടെയൊരാവേശാണല്ലോ വേൾഡ് കപ്പ് ഇനിയെത്ര ഒറക്കം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞങ്ങ്ക്ക് വേൾഡ് കപ്പ് കാണണംന്ന്ള്ളോരു ഒരു മന മന ഒരു മനസ്സാണ് മനുഷ്യന്മാർക്ക ഉള്ളത് യുവാക്കൾക്ക് പ്രത്യേകിച്ച് അപ്പേ ഉറക്കെങ്ങെയല്ലോ ക്ലാസ് ഇപ്പോ ക്ലാസിന് പോണം കുട്ടളാണെങ്ക ക്ലാസിൽ ഉറങ്ങും പണിക് പോണോർ അന്നേൽ പണിക്ക ഇട കൂടെൊക്കെ ഉറങ്ങിട്ട് എങ്ങനെയല്ലാം എന്നാലും വേൾഡ് കപ്പ് മിസ് ആകാത്ത ആൾക്കാരുണ്ട്
പക്ഷെ നമ്മള ഈ രക്ഷിതാക്കളുംന്തൊക്കെ എങ്ങനെ ചോദിക്കും നമ്മളിങ്ങനെ ഉറക്ക ഒഴിച് കാണമത്ത് ഇതൊക്കെ ഇപ്പ കാണണ അല്ലെ ഒരു ഓലക്കോ നിഷ്കളങ്കകായിട്ടുള്ള ഒരു ചോദ്യ കാരണം ക്ക ഇപ്പ തന്നെ കാണുന്നുണ്ടോ ഇ നേരത്തത്ത് പോയി ഉറങ്ങിക്കൊടിഞ്ഞ് രാവിലെൊക്കെ ആ കളി അവിടെത്തന്നെ ഉണ്ടാവൂലേ അത് രാവിലെ പോയി കണ്ടാ പോര എന്നൊക്കെ ഓരോത്തർ ചോദിക്കുന്നു പക്ഷെ ആ ഓൺ ടൈം കാണുന്ന അതേ സമയം നടക്കണം അതേ സമയത്ത് ഈ തിന്റെ റിസൽറ്റ് ഓരോത്തര് ഗോളടിക്കുന്നതും ഏ എന്തെ മിസാവ്ണതും ഒക്ക കളക്കുമ്പളല്ലെ അതിന്റെ ഒരു ത്രില്ല് അതാണ് നല്ല ആവേശത്തിനുള്ള പൊരുള്
ആ ഇതി ആ ഒ ആ സംഫ എല്ലാര്ക്കു അറിയണ്ടത് ഫസ്റ്റ് ഞാ അറിയണം ഫസ്റ്റ് ഞാ അറിയണം ന്നാണല്ലൊ പ്പൊം പൊതുവേ നമ്മളെ നാട്ടിലൊര് കാര്യം വന്നാല് ആ കാര്യത്തിനെ കുറിച്ചിട്ട് ഫസ്‌റ്ററിയുമ്പൊ അതയാൾക്കൊരു പ്രത്യേകൊരു അ അ ഹൈപ്പാണ് അപ്പതോണ്ടെന്നെ മനുഷ്യമാരെന്തെയ്യും ഫ സ്റ്റ്റിയാം വേണ്ടിട്ടുള്ള ഒരു ശ്രമായിരിക്കു അപ്പോ ഈ കളി കാണുമ്പളു അങ്ങൻ തന്നയാണല്ലൊ പ്പൊ അല്ലെങ്കില് ഞമ്മള് രാവിലേണീക്കുമ്പ തന്നെ എല്ലാരും പറഞ്ഞ് കേട്ട്ണ്ടാവു അവര് ജയിച്ചു അവരിത്ര ഗോളടിച്ചു പിന്നയിനേഷം ഞമ്മള് ക്കളി കണ്ട്ട്ട് കാര്യല്ല
അത് ശെരിയാ ഞാനൊക്കെ ആ ഈ സമയത്തൊക്കെ പിന്നെ പലരും ചിലവൾക്ക് ലൈവ് ബ്രോഡ്കാസ്റ്റ് തി അങ്ങനെ പെയ്ഡായിട്ടും സബ്സ്ക്രിപ്ഷന എട്ത്ത് കാണ്ട്ണ്ടാകും ആ അവര്ക്കൊക്കെ ഓൺ ടൈം ഫ്രീ നല്ല രീതില് ഈ അപ്ഡേറ്റ്സ് ഒക്ക അറിയാം പറ്റും പക്ഷേ ഈ പാവങ്ങള് മറ്റേ പൈവറ്റ് ലിങ്കിലൊക്ക വൈ കൂടെ കാണ്ന്നാൾക്കാാര് ഒക്കെ മെസ്സേജും ഉം കോളൊക്ക ഓഫാക്കിട്ട് കളി കാണണ്ടരവസ്ഥ കാനം സ്വാഭാവികായിട്ടു അവര് ഏ ഒ ഒഫീഷ്യൽ ഏ സബ്സ്ക്രിപ്ഷടുത്ത ചാനൽ വഴിള്ള പ്രോഡ്കാസ്റ്റിനേക്കാൾ രണ്ടോ മൂന്നോ എ രണ്ടു അര മിൻറ്റന്നെ ബേക്കിലായാ തെന്നെ എത്രോ മാറ്റങ്ങളാണ് അറീണെ പ്പൊ ഒന്ന് ജ ജസ്റ്റ് ഞമ്മള് ഈ ലിങ്ക് കൂടെ കാണ സമയത്തും ജസ്റ്റൊന്ന് സ്റ്റക്കായ തന്നെ അള്ളോ ല് കോളായിട്ട്ണ്ടാവോ അങ്ങനൊരു ആശങ്ക അല്ലെ അഅ് അങ് ഫീലെയ്തിട്ടുണ്ടോ
എങ്ങനെ ചോദ്യം മനസ്സിലായില
മനസ്സിലായിലാ? ഞങ്ങളിപ്പോ ഏ പ്പൊ സി ഫൈവ് പോലള്ളെ ഒഫീഷ്യല് സബ്സിപ്ഷ എടുത്ത് കാണ്ന്ന ആൾക്കാര്ക്ക് സ്വാഭാവികായിട്ടും നല്ല രീതീല് ഓൺ ടൈമ് നല്ല അ കൃത്യായിട്ട് ക്‌ട്ടും പക്ഷേ ഈ ഈ അങ്ങൻത്ത പൈസൊന്ന് പൈസൊന്നും കൊടുത്ത് സബ്സ്ക്പ്ഷൻ ട്‌ക്കാത്താ ൾക്കാല് ലിങ്ക് വ കാണ്ന്ന സമയത്ത് സ്വാഭാവികായിട്ടു രണ്ട് മേ ഒര് രണ്ട് മിൻറ്റൊക്കെ ചെൽപ്പൊ പലപ്പഴും ബേക്കിലാവാറുണ്ട് അവരിങ്ങന സ്റ്റെക്ക് വന്നപ്പല് ഏ ലിങ്ക് റിഫ്രഷ് ആവാ അങ്ങനൊക്ക സമയെടുത്തിട്ട് അപ്പൊ അവർക്ക് ആശങ്കയേക്കേറില്ലെ എപ്പളും
ആഹ് അതെന്താലും അങ്ങൻ തന്നെല്ലേ മറ്റോ ഈ പൈസ കൊടുത്ത് നമ്മള് ഒരു കാര്യായ സാധനം വാങ്ങുമ്പൊ ഓരാണതിന്റേറ്റവും കൂടുതൽ അയിന്റെ ലാഭം ത് ലഭിക്കേണ്ട ആൾക്കാരേ അത് പിന്നയിന്റെ സ്വാഭാവിക യാഥാർത്ഥ്യം അങ്ങൻ തന്നെയാണ് കാരണം ഞമ്മളൊരു സാധനം വെറുത കാണ്ന്നതും പൈസ കൊടുത്ത് കാണ്ന്നതു വ്യത്യാസല്ലേ? അവക്കെടേലെന്തേലു ഒരൊ കെ വ്യത്യാസം വേണ്ടേ പ്പൊ പൈസ കൊടുത്ത് കാണാന്നൂർ ഓല്ക്കെന്താലും ആ പൈസ കൊടുത്തെനുള്ള ബെനിഫിറ്റ് ഓൽക്ക് അഅ് ക്‌ട്ടണം ഓലയ്നർഹരാണ് മറ്റവര് അർഞ്ഞാല് വെറ്ത കാണാണ് കാണ്ന്നത്‌ തന്നെ വാഗ്യം കാൺന്ന്ണ്ടല്ലൊ
ആ അത് അതൊര് പോയന്റാണ് പക്ഷെ ഈ വേൾഡ് കപ്പിന്റെ സമയത്തത് സ്ഥിരം കായ്ചയാണെന്ന് പറയാ ഒര് ഏ ഒര് മേക്സിമം പോയാല് നമ്മളൊരു നൂറ് പേര് മുപ്പത് ശതമാനം നാപ്പത് ശതമാനൊക്കെട്‌ക്കണ്ടാവുള്ളു അതെന്നെ കോല് ഒരുമിച്ചിരുന്ന് കാണ്ടോ ഏ ബാക്കിയുള്ളവരൊക്ക മറ്റേ ഓസി കാണ്ടു അങ്ങനൊക്കെയാണ് എ പൊതുവേ കളി കാണാറ്ള്ളത്‌ള്ളതാണ് എന്തായാലും എ ഏത് രീതിയിലാണെങ്കിലും ഏഹ് ആള്കള് ഈ വേൾഡ് കപ്പിന്റാവശ്യം ചോരാതെ കാത്തു സൂക്ഷിക്ക്ണ്ട് ന്ന്ള്ളതൊരു വലിയ പോയന്റാണ് ഇത്ര ഞമ്മളൊര് രാജ്യ
ത്യേകിച്ച് ഞമ്മള നാട്ടിലൊക്കെ കേരളത്തിലും കാര്യം അഥാ മലയാളികളൊക്കെതേ ആവേശപൂർവ്വായിട്ടെടുത്തു മലയാളികളൊക്കെ അത് ആവേശപൂർവ്വം ഏറ്റെടുത്തെക്കുണു
അതെ അതെ നമ്മടെ നാടിനെ പ്രതിനിധീകരിച്ച്കാണ്ട് ഒരു ടീമ് ഇതുവരെ വേൾഡ് കപ്പില് വന്നിട്ടില്ലെങ്കിൽ കൂടി അല്ലെ എത്ര ഓരോരുത്തര് എത്ര ഏതൊക്കോ ര പല പല രാജ്യങ്ങളുടെ ഏഹ് പ്ലക്കാർഡും അവരുടെ ഫ്ളാഗും പിടിച്ചു കൊണ്ട് ആവേശപൂ ആവേശത്തോ ആവേശപരിതരായിട്ട് നമ്മടെ കേരളക്കാര് എന്നും വേൾഡ് കപ്പിനെ നെഞ്ചോട് ചേർക്കുന്നു അല്ലെ
ആഹ് അതിന് വേണ്ടീട്ട് ഒരുപാട് സ പ പണം ചെലവാക്കിണ്ട് ഒരുപാട് പണം ചെലവാക്ണ്ട് സമയൊം ചെലവാക്ണ്ട് നമ്ടെ ഉറക്കം വരെ മാറ്റി വച്ചിട്ടല്ലേ മനുഷ്യന്മാര് കാണ്ന്നത് അപ്പം അത്രോളം നമ്മള് ഇതിന് പ്രധാന്യം കൊടുക്കണ്ട് പിന്നെ ഓരോരുത്തര്ക്ക്ള്ള ഓരോ ടീമളാ അതും പൊറത്ത്ന്നുള്ള ഓരോ രാജ്യങ്ങള്ടെ ടീമാണല്ലോ അതിപ്പം നമ്മുടെ സ്വന്തം ഇന്ത്യയോട് ശത്രുത മനോഭാവോള്ള ടീമ്ള് വരെ ഇണ്ടാവാം പക്ഷെ എന്നാലും വേൾഡ് കപ്പ് എന്നുള്ള ആ ഒര് വീക്ഷണത്തിലൂടെ നോക്കുമ്പോ എല്ലാർക്കും അതൊര് ഫുട്ബോൾ എന്നുള്ള ഒറ്റ മൈന്റിലാണ് എല്ലാവരും എടുക്കണത് അങ്ങനെ അവണ്ടെ ഇതില് അത് വേറൊരു രസാണ് പക്ഷെ എന്നാലും അതിനെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരിണ്ട് വെറുതെ എന്തിനാണ് ഇത്രയും സമയം ഉറക്കം വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എവിടെയോ നടക്കണ കളികള് കാണാൻ വേണ്ടിട്ട് എന്തിനാണ് നമ്മള് വെറുതെ നമ്മടെ ആരോഗ്യവും സമ്പത്തൊക്കെ നഷ്ടപ്പെടു ത്തുന്ന പറഞ്ഞിട്ട് വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരിണ്ട് പ്രതേകിച്ച് വല്യയ വല്യയ ആൾക്കാരാണ് അതൊക്കെ ചെയ്യണത്
ആ നെലക്ക് ചോദിക്കനാണെങ്കിലിപ്പോ ഈ എന്തെല്ലാം ചോദിക്കാ ഏഹ് ഓ അതിപ്പോ ഓ ഏതൊരു വിഷയം എടുത്താലും പല പല വീഷണങ്ങള് ഇണ്ടാവുല്ലോ ഏഹ് അതിനിപ്പോ അധികവും വികാരങ്ങളുടെ പിന്നാലെയാണല്ലോ നമ്മുടെ ലോകത്തിന്റെ ഇന്നത്തെ പോക്ക് ഏഹ് ആ വിഷയോക്കെ ഒരുപാട് സം സാരിക്കാണ്ട് എന്തായാലും നമുക്ക് കാണണേ ഏതായാലും
ആഹ് ഇനി എന്നാ നാട്ടിക്ക് വെര്യാ
നാട്ടിക്ക് വെരാൻ ഇനി ഒരു മാസം എടുക്കും
ഓ ഇനിയപ്പം ഒരു മാസം കൂടി ഇണ്ട് അവടെ
ആഹ്
ആഹ് എന്നാ ശരി
ശരി എന്നാ